ഹലോ
ഓ സുഖാണ് കേൾകി ല്ലേ?
ക്കുന്നുണ്ട് ചായൊക്കെകുടിച്ചോ?
ഓ ചായ കുടിച്ച ങ്ങനെ ഇരിക്ക.
എന്തേന്ന് ചായക്ക്?
ഉ ഇപ്പ എന്താ പത്തിരിയാണ് പത്തിരി.
എ നൈസ്പത്തിരിയാ?
ങ്ങള് കുടിച്ചോ ചായ കുടിച്ചോ മുട്ട കറി റോസ്റ്റ് ആക്കിയാ മോന് വേണ്ട അപ്പൊ പിന്നെ കറിയക്കി വെച്ചു.
ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങള്ല്ലെ?
ആ അതെ അതെ
ഉം ഇവിടെ ദോശയും ചട്നിയും തേങ്ങാ ചട്നിയുംണ്ടാക്കുന്നുണ്ട്.
ആ ആ
പിന്നെ വേറെന്താ മഴ ഇല്ല ഇന്ന് മയൊന്നുല്ല അവിടെയോ?
ഇല്ല ഇവിടെ ഇല്ല വെയിലും ഇല്ല മഴ ഇല്ല അങ്ങനെ ഒരു കാലാവസ്ഥേല.
മയയില്ല ഒന്നുല്ല. ഉം പിന്നെ
ഉച്ചക്ക ഇല്ല ഒരു പണിം കയിഞ്ഞിറ്റില. രാവിലത്ത് ചായേം കടിയായി ഇങ്ങനെരിക്ക ഒന്നായിറ്റ് രാത്രിക്കെക്കും ഇപ്പും കൂടി വെക്കുമ്പോ പിന്നെ വൈകി വെക്കാന്നെരുതി. വേഗം വെക്കൂല ചോറൊന്നും. പത്തുമണിക്കെ ആവട്ടെര്തി ഇങ്ങനെ.
ഉം ഉം ചോറും എന്താ കറിയെന്താകല് ഉച്ചക്ക്.
എന്തെങ്കിലൊക്കെ വെള്ളേരിയോ അല്ലെ മുരിങ്ങയാണെങ്കി മുരിങ്ങ. എന്തേലും പപ്പായേ മീന് ഇപ്പതിലെ വെരുന്നില്ല മീന് ഞാൻ എന്നും വാങ്ങാറുണ്ട് ഇപ്പൊരായ്ച രണ്ടാഴ്ചത്തോളായിട്ട് മീന് വണ്ടി ഇതിലെ വെരുന്നില്ല. മയായിട്ടാരിക്കും എന്തോ ട്രോളിങ്ണ്ടല്ലോ ഇപ്പൊ മീന് കിട്ടാല്ലാഞ്ഞിട്ടൊ ന്താ അറീല്ല ഒരു വണ്ടി വണ്ടിക്കാരം വരല്ണ്ടെന്നും അത് ഇപ്പോ ഒരായ്ചയായിട്ട് വരുന്നില്ല.
ആണോ?
ഇപ്പൊ മീൻ കിട്ടാൻ ബുദ്ധിമുട്ട പിന്നെ ടൗണിലൊക്കെ പോണം അപ്പൊ കിട്ടും. ങ്ങളൊന്നും ഇല്ലഞ്ഞാ പിന്നെ നമ്മക്ക് എന്നും ടൗണിൽ പോവാനും കയ്യൂല.
ആ അതെ
കയ്യുമ്പോ ടൗണ് പോകും അപ്പൊ മീനൊക്കെ വാങ്ങി പോരും.
പിന്നെ ഇവിടെ ഇന്ന് മീന് ഇല്ല ഞമ്മള് പീടേൽ ടൗണിൽ പോയി വാങ്ങിട്ട് വരത്താണ്. ആ ഇപ്പൊ ഇന്നലെം വാങ്ങിണ്ടായില്ല. ഇല്ല ഇല്ല ആദ്യൊക്കെ വരുത്തിണ്ടായിനു ഇപ്പൊങ്ങനെ വരുത്തില്ല ഈ വഴിക്ക്. ഞമ്മള് പീടിയേ കടേ പോയിട്ട് വാങ്ങിട്ട് ഇവിടെ അടുത്തൊക്കെ തന്നെയ കടകള്. പിന്നെവിടെ എല്ലാർക്കും വണ്ടി അറിയും കാക്കാരുണ്ടേ കാക്കാർ പോയി വരുന്ന സമയത്ത് ഓരു വാങ്ങിട്ടു വരും ചെലപ്പോ രാത്രിയൊക്കെ പണി കഴിഞ്ഞെരുമ്പോ ഏ മീന മീനന്നെ അധികം മീൻ തന്നെ വാങ്ങീട്ട് വരും. അത് രണ്ട് ദിവസത്തേക്കൊക്കെ കുറെ വാങ്ങീണ്ടെ രണ്ടുസത്തേക്കൊക്കെ അതന്നെണ്ടാവും. എന്താണ്? ഇല്ല പിന്നെ ഞാനേറ്റാ പോവും മ് ആ പിന്നെ വണ്ടീം വണ്ടില് വണ്ടി ഓടിക്കാൻ അറിയാം അപ്പ ഞാന് ആരും ഇല്ലെങ്കി പിന്നെ ഞാൻ പോയിട്ട് വാങ്ങിട്ട് വരും
ആ ആ ആ സ്കൂട്ടിയോ
ആ സ്കൂട്ടി ആ സ്കൂട്ടിയ മ്
ലൈസൻസോക്കെടുത്തോ
സൻസ്ട്ത്തീല പഠിച്ചിപ്പ നന്നായിട്ട് ദൂരെയൊന്നും പോവൂല ഇവിടെ ടൗൺ ഇവിടെ അടുത്തല്ലെ കൊറച്ചു പോവാനോള്ളൂ വേണന്ന് വച്ചാൽ നടന്നു പോവാനൊള്ളു നടക്കണേ കൊറച്ച് ബുദ്ധിമുട്ടാണ് മയെത്തും നടക്കാനാവില്ല വെയില ത്തും നടക്കാനാവില്ല അങ്ങനത്തെ ഒരു വി കാരണം കേറ്റോം എറക്കോവാണ് അപ്പൊ വെയിലത്താവുമ്പോ നമ്മള്ത്തുമ്പ ചൂട് എടുത്തിട്ട് പൊള്ളും കെടന്നിട്ട് മയത്ത് പിന്നെ തീരേം കയൂല അവനാവേം പോയി വരാൻ വണ്ടി എടുത്തിട്ട്ന്നെ പോയിട്ട്ങ്ങ് പോരും
ആഹ് ശരി
ട്ടും നിർത്തുല പിന്നെ മെയിൻ റോഡിലേക്കൊന്നും ഇറക്കൂല മ് മ് പിന്നെന്തൊക്കെ
പിന്നെ എന്തൊക്കെയാ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ടെ മയെലെ വെള്ളം കേറുവോ വീട്ട്ക്ക് ആഹ് തോടും പുഴയൊന്നും അടുത്ത്ണ്ടാവിലല്ലെ
തോടും പോഴയൊന്നുല്ല അടുത്ത അങ്ങനെല്ല പക്ഷെ വെള്ളത്തിന് ഇതുവരെ അങ്ങനെ ഇതുവരെ ന്റെ ഓർമ്മയിൽ ഇതുവരെണ്ടായിട്ടില്ല വെള്ളത്തിനൊരു ബുദ്ധിമുട്ട് വെള്ളം വറ്റിയിട്ടൊരു ബുദ്ധിമുട്ട് ഇതുവരെണ്ടായില്ല നമ്മള ഇവിടെ അടുത്തൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട് അടുത്തതൊക്കെ തൊട്ടടുത്തൊക്കെ തന്നെ ഇല്ല അങ്ങനെ ഇല്ല മഴ പെയ്തന്ന് വിചാരിച്ചിട്ട് വെള്ളം കേറലുവില്ല മഴ ഇല്ലാന്ന് വിചാരിച്ചിട്ട് വെള്ളം കൊറയലും ഇല്ല ഇവിടുത്തെ നോർമലായിട്ട്
ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ കെണറില് കുറയല്ലോ വെള്ളം
ആ കൊറയൂന്ന് വെച്ചാ പറ്റാ പറ്റലില്ല ഇതുവരെ അങ്ങനെ വെള്ളംവ റ്റീട്ട് ഞങ്ങൾക്ക് വെള്ളത്തിനൊരു ബുദ്ധിമുട്ട് ഇത് വരെണ്ടായില്ല ഇവിടെ അടുത്തൊ ക്കണ്ട് ഓര് ന്ന്‌ട്ട് നമ്മളെ ടാങ്കിന്ന് ആ പൈപ്പിട്ടെടുക്കും ഞമ്മള് വെള്ളടിക്കുന്ന സമയത്ത് ഓരോ ഓരോ ടാങ്കിൽക്ക് വെള്ളം പൈപ്പിട്ടെടുത്തിട്ടടക്കും പിന്നെ നമ്മള് കുടിക്കാൻ നമ്മളെ മുറ്റത്തന്നെ കിണറ്ള്ളെ അത് കുടിക്കാൻ എടുക്കും പിന്നെ ആവശ്യങ്ങൾ കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനൊക്കെ അതെടുക്കും
ആഹ് ആ പൈപ്പ് വെള്ളൊക്കെണ്ട അതിലോട്ട്
പൈപ്പ് വെള്ളന്നൊക്കെ പറയുമ്പോ അങ്ങനെ അതന്നെ അങ്ങനെ ഞമ്മുക്ക് അതിന്റെ ഒരാവശ്യം ഇതുവരെ വന്നീ ലാ ഞമ്മക്ക് ഞമ്മളെ മു മുറ്റത്തന്നെ ഒരു കിണറുണ്ട് അയ്ലെറ്റെ മോട്ടറോന്നുല്ല അത് ഇതുവരെ വറ്റലും ഇല്ല നമ്മള് പോ കുടിക്കാനും പണി ഭക്ഷണം പാകം ചെയ്യാനൊക്കെ അതാ ഉപയോഗിക്കല് പിന്നെ വേണ്ട വര് വെള്ളം വന്ന് കോരി കൊണ്ടു പോവും ആവശ്യം ആർക്ക് വെള്ളമല്ലാത്തവരൊക്കെ പിന്നെ വെടുത്ത വെള്ളന്ന് വെച്ചാൽ കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റാ നല്ല ഏത് ചൂടത്തും ഭയങ്കര തണുപ്പുള്ള ഫ്രിഡ്ജിന്ന് എടു ത്തോലെ കോരികാട് കുടിയ്ക്കാണെങ്കില് ഫ്രിഡ്ജിന്ന് തണുപ്പിച്ച് കു ടിക്കുന്ന വെള്ളം പോലെ കോരിപാട് കുടിക്കുകയാണെങ്കിൽ നല്ലതൺപാ അതുകൊണ്ട് എല്ലാവരും വന്ന് കോരിക്കൊണ്ടോവും ക്ഷീണം പിടിച്ച് വരുന്നോൽക്കൊക്കെ പാറയല്ല മണ്ണന്നെ
ആഹ് ആഹ്
എന്താ ഇവിട്ത്തെ വെള്ളം എല്ലാർക്കും നമുക്കൊന്നും ഇബിട്ന്ന് പൊർത്തെർങ്ങിപോയാ വെള്ളത്തിന് ഭയങ്കര ബു ദ്ധിമുട്ടാ കാരണം ഈ വെള്ളത്തിന്റെ ടേസ്റ്റ് ഒരു സ്ഥലത്ത് പോയാലും കി ട്ടൂല അല്ലാ പക്ഷേ ഞാന് നമ്മളെ കെണറായിട്ട് പുകഴ്ത്തി പറയല്ലട്ടോ ഇള്ളതന്നെ പറിണ് നമ്മള് കോരിയ വ വെള്ളം കുടിക്കുകയാണെങ്കിൽ നല്ല ഐസ്സ് വെള്ളം കുടിക്കുന്ന പോലെ തന്നെയുണ്ട് ഇപ്പൊ ഭയങ്കര ചൂടായിരുന്നല്ലോ. അവ ഇവിടുന്ന് ഉപ്പീഇമ്മി ഒക്കെ ഫ്രിഡ്ജിൽന്ന വെള്ളം കുടിക്ക്യ അപ്പൊ കൂടിയവായിള്ള വെള്ളം. എടുക്കയാണുണ്ടെങ്കിൽ ആർക്കും ഫ്രിഡ്ജിത്തെ വെള്ളാ വേണ്ട് കാരണം കോരിയ പോലുള്ള വെള്ളം നമ്മൾ ഈ ഫ്രഡ്ജ്ന്നൊക്കെ വെള്ളഎടുത്ത് കഴിഞ്ഞാ പാത്രത്തിന്റെ സ് ഏ ആ ഏ പുറംഭാഗം. ഞാ കുത്തുകുത്ത് തണുപ്പ് വന്ന് അതുപോലെ കെടക്കും വെള്ളം കോരിവാടെ. ചൂടത്തൊക്കെ ആണെങ്കിലൊക്കെ തണുപ്പാണ്, പിന്നെ ഒന്നും കൂടെ തണുപ്പ് കൂടും. മ് അത് ഭയങ്കര ഇഷ്ട എല്ലാർക്കും ഇവുടെത്തെ വെള്ളം. ഇവിടെ ആരേലും വെറൊയൊക്കെ ചെയ്യാണെ ഓര് വള്ളം കോരികൊണ്ടോവും കുപ്പിയിലാ
ആഴണ്ടോ കെണറ്.
ആ ആഴണ്ട്.
ഉം ഉം.
ഉം. പിന്നെ എന്തൊക്കെയാണ്.
എന്താചെൽ സ്പെഷ്യല് ചിലപ്പോ തോന്നുമ്പോ. ഒരു മടിയാ ചില ദിവസം മടിയായിരിക്കു.
ഏ എന്താ സ്പെഷ്യൽ ഇണ്ടാക്കാറ്
എന്തെങ്കിലൊക്കെ യൂട്യൂബ് നോക്കിട്ട് എന്താണോ കാണണെ. ഇപ്പൊ മോന് ഇത് ഉണ്ടാക്ക് പറയുമ്പോ എന്താ?
ആ അങ്ങനാ.
ഉംഉം, യൂട്യൂബ് ഉള്ളോണ്ട്, പിന്നെ
അതെ യൂട്യൂബ് ഉള്ളോണ്ട് പിന്നെ എന്ത് സ്പെഷ്യൽ വാണെങ്കിലും നമ്മക്ക് ഉണ്ടാക്കി നോക്കാം. അങ്ങനൊരു ഉപകാരണ്ട് യൂട്യൂബിന്. കൊണ്ട്, സ്പെഷ്യകൊലക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും.
ഈദിന്, കൊ ഈദിന് കൊറെ ബീഫ് കി കിട്ടിയപ്പോ ഓന് പറഞ്ഞ്, നമ്മള് ബീഫ് അച്ചാറുണ്ടാക്കി ഇതുവരെ അത് കഴി വേച്ചിട്ടില്ല ബീഫ് അച്ചാർ കേട്ടിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ ബീഫ് കിട്ടുമ്പോളേ അതൊക്കെ നടക്കുള്ളൂ. മറ്റേ ഞമ്മൾ ഒരു കിലോനൊന്നും വാങ്ങിയാല് അച്ചാർ ഉണ്ടാക്കാനൊള്ളൂ.
ഇല്ല ഇല്ല അതന്നെ.
അപ്പൊ അതൊക്കെ യൂട്യൂബ് നോക്കിണ്ടാക്കി നല്ല ടേസ്റ്റ് ഇണ്ട്. അങ്ങനെ എന്താ ഓൻ പറയണേ അപ്പ അങ്ങനെ യൂട്യൂബൂ ഉള്ളാ സാധനണങ്കി അങ്ങനെ നോക്കി ഇൻണ്ടാക്കും.
ആ
ണ്ടാക്കോ?
എന്ത്?
നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കോ സ്പെഷ്യൽ?
ആ സ്പെഷ്യല് ഇവിടെ ഞാൻ എന്റെ വീട്ടിലാ അധികം ഉണ്ടാക്കുന്നത് അനിയത്തിയാണ്, യൂട്യൂബില് കാണുന്ന സ്പെഷ്യലി മൊത്തം. എന്തെങ്കിലും കണ്ട അപ്പോ വരു എന്തെങ്കിലു വെറുതെ ഇങ്ങനെ ഇരിക്ക എന്തെങ്കിലും തിന്നാണ്ടോ തിന്നാണ്ടോ ചോയ്ച്ചടക്കും. വൈകുന്നേരൊക്കെ ആയല് അപ്പൊ യൂട്യൂബിലൊക്കെ കാണുമ്പോ എനിക്ക് അത് വാങ്ങിതെരോ ഇത് വാങ്ങിതെരോ ചോയ്ച്ച് സാധനം വങ്ങപ്പിച്ച് എടുത്ത് വെച്ച് എന്നിട്ട് ഇണ്ടാക്കും. സ്പെഷ്യലെളൊക്കെ ഉണ്ടാക്കും പിസ്സ ഉണ്ടാക്കും, ലോഡഡ് ഫ്രൈസ്, ചി , അങ്ങനെ സ്പെ ഈ വെറൈറ്റി വെറൈറ്റി ഒക്കെ യൂട്യൂബിലുനോക്കിയിട്ട് പിന്നെ എന്താണോ കാണുന്നത് അത് വെറൈറ്റി ആയിട്ട് തോന്നുമ്പോ അത് ഇൻണ്ടാക്കും. എനിക്ക് ഉണ്ടാക്കാൻ അറിയും പക്ഷേ ഇതുവരെ അങ്ങനെ ഒട്ടും പൊരിക്കടികളൊക്കെ ഉണ്ടാക്കി പിന്നെ പുറ കുറെ ഐറ്റംസ് ചോർ അങ്ങനതൊക്കെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടാ പക്ഷെ അങ്ങനെ കാര്യമായിട്ടൊന്നും ട്രൈ ചെയ്യാൻ പ റ്റീല്ല. ഉം, അറിയോന്ന് വെച്ചാ അറിയും ചെയ്യും. കുറെ റെസിപ്പിയൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കും ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുമ്പോ, കാണുന്ന കാണുന്ന ഇങ്ങനെ ഡൗൺലോഡ് ആക്കി അവിടെ വെക്കും. എപ്പോളെങ്കിലും ചാൻസ് കിട്ടുമ്പോ ഉണ്ടാക്കാലോ എന്ന് കരുതീട്ട്
ആ ആ വൈകുന്നേരങ്ങളിലൊക്കെ എണ്ണ കടികള് ഇണ്ടാക്കോ
ഇല്ല. ഞമ്മളങ്ങനണ്ടാക്കല്ല. പിന്നാ എ എങ്കിലും ഏതെങ്കിലും കൊല്ലത്തിലൊക്കെ ചിലപ്പോം ങ്കിലൊക്കേതെങ്കിൽ കൊല്ലത്തിലൊക്കെ ചെൽപം ഭൂതി വരുമ്പണ്ടാ അങ്ങനെള്ളു പിന്നെ പ്പളെങ്കിലൊന് പൊറത്ത് പോയി വരുമ്പോ കാക്കാരോ അല്ലെ ഞാനോ പൊർ പൈസണ്ടെങ്കിലന്നേരന്തെങ്കിലുംപൊരിക്കടി വാങ്ങിട്ട് വരും. ആഹ് അല്ലാണ്ടെങ്ങനാ പൊരിണ്ടാക്കല്? പിന്ന ഗ്യാസിന് വേ വെല കൂടിയും പിന്ന ഗ്യാസ് കിട്ടാണ്ടാവയും അങ്ങന കൊറെ ബുദ്ധിമുട്ടുകളൊക്കായി. അതുകൊണ്ട് പിന്നെ അങ്ങൻ തൊന്നുണ്ടാ നിക്കലില്ല. കാരണൊ അഒക്കണ്ടാക്കണേ അട്‌പ്പത്ത് ണ്ടാക്കാച്ചാ കൊർച്ച് ബുദ്ധിമുട്ടു എന്താ ഗ്യാസ് പറീമ്പൊ ഗ്യാസിനൊര് ചെലവ് കൂടുതലാണ് അപ്പൊ
ആഹ്. ആഹ്. ഇപ്പൊ പിന്നെം വെല കൂടി തോന്ന്ണ്ല്ലേ?
ആഹ ഇപ്പം ബുക്ക് ചെയ്യാൻ ആഹ്. ഇപ്പം ബുക്കെയ്യാൻ ക്‌ട്ട്ന്നില്ലാന്നർഞ്ഞ്. ക്കാക കൊറേ സായി ബുക്ക് ചെയ്യാൻ ട്രൈ യെയ്യ്ന്ന് ക്ഷെ ഒര നെലക്കും ബുക്കിങ്ങാവാം കയ്യ്ന്ല്ലാന്ന്
ഓ അയ് ശരി. ഞാ പ്പ രണ്ടാംകു കുറ്റിക്ക് അങ്ങനെ എഴുതി പ്പരണ്ടാം കുറ്റി കൊട്ക്ക്ണ്ല്ലാന്ന് പർഞ്ഞ് ഗ്യാസിന്റെ ബുദ്ധിമുട്ടോണ്ട്. രൺ ണ്ടാം കുറ്റി പ്പാർക്കുല്ല. ഞ്ഞി വരുമ്പോ പറയാർന്നയാള്.
ഒരു കുറ്റ്യായാല് ബുദ്ധിമുട്ടാണ്. രണ്ടെണ്ണണ്ടായ പിന്നെ ഒന്ന് കഴിയുമ്പ നറച്ച് വെ കാലോ കിട്ട്യാല് കിട്ടും.
പ്പ ഞമ്മള്പ്പൊ വ്ട ര് അടുപ്പെന്ന എല്ലത്തിനു പയോഗിക്കുന്ന
ഏ. വിടട്പ്പില്ല. വ്ട ഗ്യാസ് അട്പ്പ്ണ്ടാക്കീട്ടില്ല. അങ്ങള്പ്പൊ ഹൗസ് വാർമിംഗ് കഴിഞ്ഞിറ്റൊരുവർഷാവ്ണോള്ളൂ. പടുപ്പ്ണ്ടാക്കലില്ല്യാർഞ്ഞ്ട്ട ട്പേല്ല.
ഏ ഹ്. അന്നേരം ഗ്യാസിന് ബുദ്ധിമുട്ടില്ല ഇപ്പൊ ഗ്യാസിന് ബുദ്ധിമുട്ടായപ്പോ എല്ലാർക്കും അടുപ്പിലേക്കായി.
അതെ അതെ പിന്നെ കരണ്ട് അടുപ്പ് ഇൻചക്ഷൻ കുക്ക് ക്കറോ അങ്ങനെ പോണ്.
വേറെ എന്ത് എന്ത്
പിന്നെ അങ്ങനെ കൊറച്ചൊക്കെ ഭക്ഷണകുമ്പോ ഗ്യാസ്മേ തന്നെ അങ്ങനെ പോവും. ആളുണ്ടാപോ പിന്നെ ആ ആ എന്നുവെച്ച്.